ഹലോ ഓ കേക്ക്ണ് ണ്ട് എന്തെ ചെയ്യ്ണെ
ഞാൻ വെറുതെ ഭക്ഷണം കഴിക്കുകയായിരുന്നു
എന്ത് ഭക്ഷണാ കഴിച്ചത്
ഞൻ കൊറ്ച്ച് ഫുഡൊക്കെ നോക്ക്ണാളാണൈ
ആ എന്തൊക്കെ ഫുഡ്ഡാന്ട്ട് നോക്ക്ണത്
ഈ വൈറ്റമിനും ഇതൊക്കെള്ള പ്രോടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴി ക്ണ അപ്പൊ ഞമ്മൾ കൊറേ പഴും മുട്ടൊക്കെ ദിവസം കഴിക്കണം
ഉം ന്നട് ദിവസം പഴം മുട്ടക്കെ എത്രണ്ണം വീതം കഴിക്കല്ണ്ട്
ഞാന് ജിമ്മിനൊക്കെ പോണ്ണ്ടൈ അതാരൻ ആ ഞങ്ങളവടെ ആ ഞങ്ങളവടെ ജിമ്മക്കെണ്ട് അതാരം ഞങ്ങള് ഞാന് ഡെയിലി നാല് മുട്ട കഴിക്കും നാലിൽ നാലിൽ കൂടുതലൊക്കെ കഴിക്കും നാ അഞ്ഞൂറ് ലിറ്റ്റും അല്ല സോറി അഞ്ഞൂറ് അഞ്ഞൂറ് മില്ലി പാല് അഞ്ഞൂറ് മില്ലി പാല് കുടി
ആ ദിവസം അഞ്ഞൂറ് മില്ലി പാലും നാലു മുട്ടിം പഴം കഴിക്കലില്ലേ
പഴം കഴിക്കും ജിമ്മിന് പോണേ കാട്ടിംമുന്നേ പഴം കഴിക്കും ആൻ നിൻ നിനക്ക്ഷ്ടമാണോ മുട്ടയും പാലൊക്കെ ചെല ആൾക്കാർക്ക് മുട്ടയും പാലൊന്നും തീരെ ഇഷ്
അതന്താ ഓർക്കൊന്നും മുട്ടിം പാലും ഇഷ്ടല്ലാത്തത് ക്ക് ല്ലാതുഷ്ടാ ഞാൻ കഴിക് ക്കെലക്കൊണ്ട് പക്ഷെ ഇവിടെ വന്ന് പക്ഷെ കൊറ്ച്ച് മടിയാണ് കഴിക്കാന് നൊള്ളൂ അല്ലാതെ കൊഴപ് പൊന്നുല്ല
മടി മടി അതന്നെ പറണത് ചെലോർക്ക് ഇഷ്ടല്ല പച്ച ചൊയേണ് മുട് ട്ടക്കന്നുംഷ്ടല്ല ആ എന്റെഒരു റൂംമെയ്റ്റ്ണ്ടായിർന്നു എനിക്കൊരു റൂംമെയ്റ്റ്ണ്ടായിർന്നു അവരിങ്ങനെ പറഞ്ഞപോലെ പാലൊന്നും വെറുതെകുടിക്കില്ല അത് അതുപോലെ ൻക്ക് എൻക്ക് വേറരു ഫ്രണ്ട്ണ്ട് അവരെങ്ങനേന്ന്വെച്ച യ്ഞ്ഞാല് ഏ രാവിലെ വെറും പാല് മാത്രം കഴിക്ക അങ്ങനെ അഫുഡ്ഡൊന്നും ക്ഷെ ഇപ്പത്തെ ആൾക്കാരൊന്നും ഫുഡൊന്നും കഴിക്കുന്നത് ശരിയായൊരു ഇതിലല്ല
ആ പിന്നെ അതെ അപ്പൊമ്മള് പറ്ഞ്ഞിട്ടവരെ മൻസ്സിലാക്കി കൊടുക്കണം
അതെത്ര മനസ്സിലായാലും മനസ്സിലാക്കാന് പറ്റാത്തവരാണ് ന്ന്വെച്ചൈനാമ്മളെത്ര പറഞ്ഞയിഞ്ഞാല് അവര് മനസ്സിലാവാത്
ആ അപ്പൊ പിന്നെ അങ്ങൻത്തെ ആൾക്കാരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല കൊറച്ചുംകൂടി പറ്ഞ്ഞൊട്ക്ക പിന്ന പറഞ്ഞാ കേട്ടിട്ടില്ലങ്കിൽ ഓരോരൊവഴി ക്പോട്ടെ നമ്മള് വിചാര്ച അങ്ങനെചൈയ്താ മതി ന്നിട്ട്
ആ ന്ന് വെച്ചാ കഴിക്കുമ്പോമ്മള് അത്യാവിശൃല്ലാതും ഉൾ ഉൾപ്പെടുത്തണം നമ്മളിപ്പോ പഠിക്കാനുണ്ടല്ലോ പ്രോ ട്ടീന് വൈറ്റമിന് അതത് ഇത് അയോണ് അതൊക്കെ ഇല്ലാണ്ടായി കഴിഞ്ഞ അതിനനുസരിച്ച് നമുക്ക് അസുഖങ്ങൾ വരും അയോൺല്ലാണ്ടായിക്കഴിഞ്ഞ അയൺ ഡെഫിഷ്യൻസി അങ്ങനെ കുറേ
ഉ ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അനീമിയ ക്കെ അറിയാം ഞങ്ങക് പഠിക്കാ
ആ ആ അങ്ങനെയൊക്കെ അതൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ അയണൊക്കെ കഴിക്കൂ ട്ട്രൈ ചെയ്യ്‌
കഴിക്കണുണ്ടോ? ഫുഡിൽ എന്തൊക്ക ആയണ് ഉള്ളത് എന്നിട്ട്?
ഈ ചീരയിലൊക്കെ ഇല്ലേ അയോ അയോനുള്ളത് ചീരൊക്കെ നമ്മള് ഇങ്ങനെ പേരിക്കെ വെക്ക ചോറിന് ഇങ്ങനെ കൂട്ടാ ചോറ് ചിലർ ഇങ്ങനെ പറയും ചോറ് കുറെ കഴിക്കരുത് തടി ഉള്ള ആൾക്കാരാണ് കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാരാണ്
ആ അപ്പൊ ഒരുക്ക് ചോറ് കുറയ്ക്കാ അല്ലാത്ത ഒരു ചോറ് നല്ലവോണം കഴിക്കണം മെലിഞ്ഞിട്ടുള്ള ആൾക്കാരാണ് നമ്മള് ബോഡി ബിൽഡ് ചെയ്യ്ണ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചോറ് നല്ലോണം കഴിക്ക
ആ കാരണം എന്താ വച്ച് കഴിഞ്ഞൽ ചോറിലാണ് കാലറീസ് ടങ്ങയിട്ടുള്ളത് കാലറീസ് ആണ് കാലറീസ് ആണ് പിന്നെ ബെൺ ആയിട്ട് അത് അത് എനർജി ആവണം ബേൺ ആയിട്ടല്ലട്ടോ ബേൺ തെറ്റാണ്. അങ്ങനെ അല്ല ഈ തടികുറക്കുന്ന ക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കുറെ ഈ മന്തി അങ്ങനത്തെ കൂടുതൽ മറ്റേ ഫുടൊക്കെ കഴിച്ച ച്ച് കഴിഞാല് അപ്പ അതില്ൺണ്ടാവ് അല്ല അപ്പ അത് കഴിച്ച് കഴിഞ്ഞാല് ശരീരത്തിൽ കൂടുതൽ കാലറീസ് ആവും. അപ്പൊ നമുക്കത് ബേൺ ചെയ്യണം അത് കളയണം എന്നാലാണതൊന്ന് മനസ്സിലായ??
ആ മനസ്സിലായി മനസിലായി ആ തടി കുറയാന്ന് ആഗ്രഹിക്കുന്നുന്നത് അങ്ങന ആയിരുന്നു ഈ ഈ ആള് തടിച്ചിട്ടാണോ അതോ മെലി ആണോ
ഞാൻ കുറച്ച് തടി കുറവാണേ അതാല ഞാൻ ജിമ്മിന് പോകണത് കുറച്ച് ഫിറ്റാവാൻ വേണ്ടിട്ട്. ആ ആ പണ്ടത്തെ ആൾക്കാർക്കൊക്കെ പറഞ്ഞ് കഴിഞ്ഞാല് ജിമ്മിന്റെ ഒരു ആവശ്യം ഇണ്ടായി കാരണം പറമ്പില് ആ പറമ്പിലക്ക് പോണ
ഇപ്പത്തെ ആൾക്കാരെന്താഫോണും പിടിച്ചിട്ടവിടെ അങ്ങ് ഇങ്ങനെ ഇരിക്കല്ലേ ഒരു പണിയെടുക്കാത്ത ഫോണിൽ തോണ്ടീട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ എങ്ങനെ അവരെ ആരോഗ്യ നന്നാവണത്
ആ അത് മാത്രല്ലേ ഇപ്പൊ ഈ സ്കു മറ്റ പണ്ടുള്ളവരൊക്കെന്ന് വച്ച പിന്നെഞ്ഞാല് ഈ വാഹന സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നല്ലോ? സ്കൂളിക്കായാലും കോളേജിക്കായാലും അല്ലാതും വാഹന സൗകര്യം മ്മള് കഥകള് കേട്ട്
ആ രണ്ട് കിലോമീറ്ററ് കല്ലും താണ്ടി മലയും കുന്നുംക്കെ കേയറിയിട്ടാണ് പോയാത് ഇതൊക്കെ പറയും അവര് ഇപ്പതോരെന്താ വണ്ടി മേ മുറ്റത്തുന്ന് കയറിയാ വണ്ടീമ്മ അവിടെ പോയിട്ട് ഇറങ്ങുക എങ്ങനെ നടക്കണും ഓടണും ചാടണ ഒന്നുംല്ലല്ലേ അപ്പൊ പിന്നെ എങ്ങനെ ആരോഗ്യം ഉണ്ടാവുക
എല്ലാത്തിനും ഓരോരോ ടെക്നോളജി വളർന്നില്ലേ മക്കളെ.
അതെ അതെ ടെക്നോളജി വളർന്നു എല്ലാ പണിടുക്കാനും ഇപ്പൊ മെഷീൻസ് എല്ലാരും ഇല്ലേ അല്ലാതപ്പോ പണ്ടത്തെ പോലെ ആട്ടുകല്ലൽ അരക്കൊന്നുംല്ലല്ലോ
ആ ആ അതാണ്പ്പ എല്ലാരും ശരി അപ്പൊ നമ്മൾ അതിനനുസരിച്ച് നമ്മള ജീവിതം മോഡിഫൈ ചെയ്യണം
അതെ ആ അതിനനുസരിച്ചുള്ള നമ്മള് വർക്ക്ഔട്ട ഒക്കെ ചെയ്യ യോഗ മെഡിറ്റേഷൻസ് അങ്ങനത്തെ എന്തൊക്കെ ചെയ്യാ
അപ്പൊ പണ്ടുള്ള ആൾക്കാര് പറയും ഞാനൊക്കെ ഇപ്പ അത് ചെയ്തിട്ടാന്ന് പറയും ഇപ്പൊ ഒരു പെൺകുട്ടി വീട്ട വീൽ ചോദിക്കാണ് അങ്ങൊ പറഞ്ഞ നമ്മളങ്ങനെ ചോദിക്കും പക്ഷെ
ആ
അപ്പൊ നമ്മള് പറഞ്ഞ കൊടുക്കണം അ പണ്ടത്തെ കാല അല്ല ഇപ്പത്തെ കാലം
അതെ പണ്ടത്തെ കാലല്ല പിന്നെന്താ വ്യത്യാസങ്ങള് നല്ല വ്യത്യാസങ്ങളല്ലേ
ഉം വേറെന്താന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹോബി എന്താണ്
ഇഷ്ടപ്പെട്ട ഹോബി എന്താ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ട ഹോബിയൊന്നുംല്ല എല്ലാതും ഇഷ്ട അങ്ങനെ ഓരോ സമയത്ത് ഓരോരോരോ വർക്കളു ങ്ങനെ ചിയ്യും
എന്തൊക്കെ ചെയ്യും പഠിക്കാണോ
ആ പഠിക്ക്യാണ് ഞാന് മറ്റേ സ്റ്റിച്ചിങ്ങ് സ്റ്റിച്ചിങ്ങ് കൊറച്ച് ചെറുതായിട്ടൊക്കെ ചിയ്യും നയനെ ആ ആ ഡ്രസ്സൊക്കെ അടിക്കോയ് ചെറ്തായിട്ട് വീട്ടില് മിഷീന്ണ്ട് അപ്പമ്മള ചുര്ദാറൊക്കെ ഏ ചുരിദാറടിക്കും പിന്നെ മറ്റേ മ്മള് പാന്റടിക്കും പിന്നെ അല്ലറ ചില്ലറ മൂട്ടാനും ഷെയപ്പാക്കാനുള്ളതൊക്കെണ്ടാവില്ലേ വക്കടി
ഓ ഗുഡ് ഗുഡ് നല്ല കാര്യം ഞാന് പിന്നെ എനിക്ക് പിന്നെ ഈ മിഷേനെ പറ്റീട്ട് വല്ല്യ ധാരണൊന്നൂല്ല ഞാന് ഈ കയ്യീക്കെ എംബ്രോയ്ഡ്രി ഒക്ക് ചെറ്ങ്ങനങ്ങനെ ചീതൊക്കെ അങ്ങനക്ക് ആ അതെനിക്കറിയ അത് അതൊക്കെ ഈ ഫോണൊക്കെ ഒന്ന് മാറ്റിച്ച് നമ്മളങ്ങനെക്കെ ചെയ്യുമ്പോ നമുക്ക് എന്താണ്ടവ ച്ചയ്ഞ്ഞാല് നമ്മുടെ ഒരു മ്ച് നമ്മൾ കോൺസെൻട്രേഷൻ ആയാലും നമ്മളെല്ലാതും അതൊക്കൊന്ന് യാ സ്കിൽസ് ഇമ്പ്രൂവ് ചിയ്യ്ണമാത്രം നമ്മടെ മെന്റലി ഹെൽത്തിനൊക്കെവാ വളരെ നല്ലതാണതൊക്കെ
ഫോണ് കൊറച്ചേരം മാറ്റിെച്ചിട്ട് നമ്മളങ്ങൻത്തേനൊക്കെ ശരിക്ക എൻഗേജ് ആവണം ഇപ്പോത്തെ ആൾക്കാരൊക്കെ അങ്ങന എഗേജ് ആവാനുള്ള ത് മെന്റാല്റ്റി അവർക്ക് വരുണില്ല
ആ അതാണ് അതാണ് പ പ്രശ്നം ഉം
ക്ക് ഹോബിസ ചിയ്യല് ഇഷ്ടം
വേറെന്താ ഞാന് പിന്നെ കുക്ക്യ്യും കൊഴപ്പല്ലാൺ - ടെ ഇക്ക് ങ്ങനെ ബോ കൂടുതൽ ബോറടി കൂടുതൽ ബോറടിക്കുമ്പോ ഇങ്ങനെ എന്തെങ്കിലും റെസിപ്പ പ്പികളൊക്കെ ഇന്റർനെറ്റില് കാണുമ്പോ അതൊക്കെ ഒന്ന് പോയി ട്രൈ ചെയ്യ സാധനങ്ങളൊക്കെ വീട്ടിലിരിക്ക്ന്ന്ണ്ടെങ്കിൽ പി
ആ
ട്രൈ ചിയ്യ അങ്ങനെക്കെ പിന്നെ അങ്ങനക്കെ കുക്കിങ്ങൊ ഒക്ക കൊഴപ്പല്ലാണ്ട് ചെയ്യും അതുപോല തന്നെ വേറെ എന്താ ഈ ഏ റോഷേ അതൊന്ന് തൊടങ്ങിണ്ടാരുന്നു ചെയ്യാനറിയ പക്ഷെ അതങ്ങട് ഹോബി പറയാൻ മാത്
അതെങ്ങെനെ പ്പോ പഠിച്ചതങ്ങനെ ക്രോഷെ പഠിച്ചത്ങ്ങനെ
ഞാന് യൂട്യൂബ് ചാനലൊക്കെ നോക്കീട്ടാണെ യൂട്യൂബ് ചാൻ ആ അങ്ങനെക്കെപ്പ പഠിക്കണം ക്കും മ്ച് ബെയ്സിക്കായിട്ട്ള്ള കുറെ കാര്യങ്ങള് പഠിച്ച് പിന്നെ നമ്മളാ ഇവൻ ചെയ്ത് ചെയ്ത് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാണ് വേണ്ടത് അതാവുമ്പൊ ആ കുറച്ചും കുടി പോ നമ്മൾക്കൊരു ആള് പഠിപ്പിക്കാണ്ടെന്ന്ണ്ടെങ്കില് കുറച്ച്‌ ഫാസ്റ്റ് ആവും കുറച്ച് നല്ല വൃത്തിയാവും ഒന്നും കൂടി ഒന്നും കുടി ബേയ്സ് ബേസായിട്ട്ള്ള കാര്യങ്ങള് ഒന്നും കുടി
ഉം അതെ പറഞ്ഞെരാനൊരാള്ണ്ട് ന്ന്ണ്ടെങ്കി അങ്ങനെ സുഖാവേർന്നു ഉം ആ കൊഴപ്പല്ല ന്നാലും
കണ്ടുപടിച്ച് പോവ ആ കൊറച്ച് അപ്പനമ്ക്ക്ന്തചെയ്ഞാല് പൈസ ലാഭി ക്കാം അങ്ങനെൊരു ഹും മനസിലായിലെ ഉം അതുപോലെ പിന്നെന്ത വായനാശീലം പണ്ട് നല്ലോം ണ്ടായിരുന്നു ഞാന് ഞങ്ങളവിടെ ലൈബ്രറി ഇനി ഒന്നുല്ലെ ന്റെ നാട്ടില് ലൈബ്രറി ഒന്നും ഇല്ല അപ്പന്റെ ഇക്കാക്ക എന്ത്യ്യും ഇക്കാക്കാന്റെ അവിടു ത്തെ ലൈബ്രറിന്ന് പോയിട്ട് ഇടുത്തിട്ട് വന്നിട്ട് ഏ കൊടുന്ന് തരുവാരുന്നു ന്നഞാനത് വായിച്ച് ആ ആ ഞാനങ്ങനെ ആട്ജീവി തം അങ്ങനെ പലതും ഞാനങ്ങനെ വായിച്ചിട്ടൊക്കെണ്ട് ങ്ങ് പിന്നെ പിന്നെ വായന പിന്നെ വായനൊക്കെ എന്താ പറയ വേറെ വേറെ ഹോബി കള ക്ക കയ്യില് വന്ന്ന് കയ്ഞ്ഞാല് ഞാനെങ്ങനെ നെച്ചാല് ഒരു ഹോബിമ്മന് പിടിച്ച് നിക്കില്ലേ ഇക്ക് ഓരോ ഹോബിയ ഓരോ സ കാലത്ത്
അ ഓരോ കാലത്തും ഓരോ ഹോബിയാണ് ആ അപ്പൊ വായന ക്രാഫ്റ്റ് വന്നപ്പോ പിന്നെ വായനവടെ
നിർത്തി ആ ഞാനീ ക്രാഫ്റ്റ്സൊക്കെ ഫൈവ് മിനിറ്റ്സ് ക്രാഫ്റ്റ് പറഞ്ഞിട്ട് യൂട്യൂബില് ഒരു ചാനലിണ്ടെ അപ്പൊ ഞാനെന്താ ചെയ്യണെ അതിലൊക്കെ ഇങ്ങനെ കാണുമ്പോ അതുയ്തു ഒക്കെ ഇങ്ങനെ ചെയ്യും പിന്നേ അനിയത്തിയും അനിയനോക്കെ കൂടെണ്ടാവും യായായ അപ്പൊ ഞാനാ ഇങ്ങനെ ഇരുന്ന് ചെയ്യും അപ്പൊ അതൊരു രസാണെ അവർക്ക് പറഞ്ഞഴിഞ്ഞാൽ ഞങ്ങളൊരു കോമ്പറ്റീഷൻ മാതിരിയാ ചെയ്യാ അതാവുമ്പോരു ആ ഒരു രസത്തിലങ്ങട് പോവും ഒരു പൂവ് പറയും ആ ഞാനത്
അവര് രണ്ടാളും ചെയ്യോതിരിക്കാന്
ആ ചെയ്യും ഞങ്ങള് അടില് ന്യസ് പേപ്പർ ഒക്കെ വെച്ചിട്ട് അതാകുമ്പോ പെയിന്റൊ ക്കെ പോയി കഴിഞ്ഞഴിഞ്ഞാലും കൊഴപ്പല്യല്ലൊ ഞങ്ങങ്ങനെ ചെറുപ്പത്ത് ഞങ്ങളെ കളികളൊക്കെ അതായിരുന്നു നല്ല രസ കാലഘട്ടമൊക്കെ അതൊക്കെ ഇപ്പോൾ മിസ്സ്‌ ചെയ്യുന്നു ആ അതുപോലെ ചോറും കൂട്ടാനും ഉണ്ടാക്കുക എന്തെല്ലാട്ടാ ആ ഈ മണ്ണും
ആ മണ്ണുകൊണ്ട് ആ മണ്ണും ചിരട്ടൊക്കെ വെച്ചിട്ട് ഉം മണ്ണും ചിരട്ടൊക്കെ വച്ചിട്ട് ചോറും കൂ ഉണ്ടാക്കണതല്ലേ ആ ആഹ് ഞങ്ങളങ്ങനെ കളിച്ചിട്ടുണ്ട് മറ്റേ പപ്പടം ഉണ്ടാക്കിട്ടും ഓരോ പൂക്കള് ഓരോ ഉപ്പേരിയാക്കിട്ടുണ്ടാക്കും എന്നിട്ട് പിന്നെ ചോറില് അല്ല മണ്ണിലും മണ്ണ് കൊഴച്ചിട്ടൊക്കെ ചോറുണ്ടാക്കും
അങ്ങനെ തന്നെ ഈ മീന് കല്ലൊക്കെടുത്തിട്ട് അതൊക്കെ മീനാന്ന് പറയും എന്തൊക്കെ- ആ നമ്മളിപ്പൊരു ഇമാജിനറി വേൾഡിലായിരുന്നു അങ്ങനെ വേണം ജീവിക്കാൻ ഈ കൊറേ ചിന്തിച്ച് നമ്മ-
കൊറേ മഴയത്ത്കൂടെ നടന്നിട്ട് ചളി കൂടെ നടന്നിട്ടും പാട- കൂടെ കളിച്ചിട്ടൊക്കെയല്ലേ അന്ന് പാടത്തുകൂടെ മീൻ പിടിക്കാനൊക്കെ ങ്ങങ്ങള് പോയായിരുന്നു.
ആ ഞങ്ങളും പോയിരുന്നു നിങ്ങള് അപ്പോ നിങ്ങളെ കുട്ടിക്കാലം നല്ല അടിപൊളിയായിരുന്നു
ആ അതെ കുട്ടിക്കാലം നല്ല അടിപൊളിയായിരുന്നു.
ഉം എന്റെയും കുട്ടിക്കാലം കുഴപ്പമില്ലായിരുന്നു.
ആ കുട്ടിക്കാലം ഇങ്ങൻതന്നെ ഇപ്പത്തെ കുട്ടികളുടെ അല്ലേ കുട്ടിക്കാലൊക്കെ പോയേണത് അപ്പൊ നമ്മളെന്താ മാറ്റിയെടുത്തിട്ട് ഇങ്ങനെ വരണം
മാറ്റിയെടുക്കണം അത് മാറ്റിയെടുക്കാനുള്ള ചിന്തയുള്ള പോരന്റ്സും കൂടി ആവണേ നമ്മൾ മാത്രം ചിന്തിച്ചാല് ഇപ്പൊ നമ്മള് നമ്മളെ കുട്ട്യോൾക്ക് ചെയ്യ അവര് അവരുടെ സ്വന്തം അങ്ങനെ എല്ലാരും ചിന്തിച്ചാ ലോകം എത്ര നന്നാവും
ഓ പിന്നെന്താ പിന്നെന്താ അങ്ങനെ തന്നെയല്ലേ ഈ ലോകം മാറ്റി ഇനി ഇമ്മള് ഫ്യൂച്ചർ ജനറേഷൻ നല്ല അടിപൊളിയാക്കിട്ട് ഇങ്ങനെ കൊണ്ടുവരണ്ടേ
ആ അതാണ് വേണ്ടത് പക്ഷെ അത് ആർക്കും അറിയില്ലെങ്കിലിപ്പൊ എന്താ ചെയ്യൂ - നമ്മളതൊരു നമുക്കത് പഠിക്കണം എല്ലാരെയും പഠിപ്പിച്ച് കൊടുക്കണം
ആ
എന്നാലയ്ക്കോട്ടെ നമുക്ക് പിന്നീട് സംസാരിക്കാം ആ